എന്ത്‌ വിശേഷം?
അപ്പ നല്ല വിശേഷം ഫുഡൊക്കെ കഴിച്ചോ?
ഇല്ല ഫുഡ്കഴിക്കാനാവുന്നല്ലേള്ളൂ നീ ഫുഡ്കഴിച്ചോ. ഏഹ്
സ്പെഷലെന്താ?
സ്പെഷലായിട്ട്ന്നും ഇല്ല ന്ന് സാമ്പാറാണ് സാമ്പാറും പപ്പടും
ബെഗ്രൗണ്ടിൽ നല്ല വോയ്സ്ണ്ട്.
ഇപ്പോഴുണ്ടോ ഏഹ്.
ആഹ് പ്പ ഓക്കെണ്.
നിനക്ക് എന്താ സ്പെഷ്യല്.
സ്പെഷ്യല് എന്താ സാദാ ചോറ്. കറികള് കൂട്ടാന്കള് അങ്ങനെ സ്പെഷ്യലാ യിട്ടൊന്നും അങ്ങനെല്ല.
ആഹ്. പിന്നെ ഇയ്യ് പോർത്ത് പോയി ഫുഡഴിക്കാറുണ്ടോ.
ഞാന് പോ അധികം ഞാൻ വീട്ടീന്നന്നെ കഴിക്കല് പിന്നെ അത്രയും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തി. സാഹചര്യതിനന്സര്ച്ച് മാറുന്നതാണ്.
അതെ പക്ഷെ നമുക്കത് ആഹ് കൂടുതലായിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര. കേടാണല്ലേ കൂടുതലായി കൂടുതലായിട്ട് കഴിക്കുന്നതേ നമ്മുടെ ശരീരത്തിന് വളരെ. ആഹ് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യണ്.
കാരണം പുറത്ത്ന്നൊക്കെ വാങ്ങുമ്പോ കൊറേ രോ രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത നമ്മൾ കഴിയുന്നതും വീട്ടിലന്നെ ഭക്ഷണം ണ്ടാക്ക. കഴിക്കുന്നാണ് കൂടുതല് മെച്ചം നമ്മുടെ വീട് വളപ്പിൽ തന്നെ കുറച്ചുകൂടെ ണ്ടാക്കി. ഉണ്ടാക്കിട്ടുള്ളതാവുമ്പോ കൊർച്ച്
അതെ അതെ അതെ ഈ പച്ചക്കറികളൊക്കെ കൃഷി ച്ചെയ്തിട്ട് പലരും അങ്ങനെ ഇണ്ടാക്ക ഇണ്ടാക്കാറുണ്ടല്ലോ വീട്ട്ക്ക് ആവശ്യള്ള പച്ചക്കറികളൊക്കെ അവനാന്റെ തൊടുലെന്നെ ഇണ്ടാക്കിട്ട് അങ്ങനെ. ഭക്ഷണം കഴിക്കുന്നവരുണ്ടല്ലോ.
അതാ കൊർച്ചൂടെ നല്ലത് എന്നാ പിന്നെ രോ രോഗങ്ങൾ വരാനുള്ള സാധ്യതയും കൊറവായിരിക്കും.
അതെ ആഹ് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
ഞാൻ കഴിയുന്നതും ഞാൻ വീട്ടീന്നന്നെ കയ്ക്കല് പിന്നെ അത്യാവ്ശ്യ സഹചര്യത്തിൽ ഏഹ് ബുദ്ധിമുട്ടി ഒന്നും കഴ്ല്ലാന്ന് തോന്നുമ്പോ മാത്രമേ പുറത്തന്ന് അങ്ങനെ വാങ്ങാറുള്ളു അധികും വീട്ടിന്നെന്നേണ് ഇണ്ടാക്കി കയ്ക്കല് നമ്മളന്നെ കൃഷി ചെയ്യ്ന്ന്ണ്ട്.
അതെ നിങ്ങള് എങ്ങനെ സ്ഥലം പാട്ടത്തിനെടുത്തിട്ടാണോ അതോ നിങ്ങളുടെ സ്വന്തം സ്ഥലത്തിലാണോ?
അൽ അല്ലല്ല നമുക്ക് നമ്മുടെ വീടിന്റെന്നെ മുറ്റത്തായിട്ട് കൊറച്ച് സ്ഥലംണ്ട് അവിടെന്നെ നമ്മള്. കൃഷി ചെയ്യുന്നുണ്ട് ഓൾറെഡി ഇഹ്‌ പഞ്ചായത്ത്. ഇത് ന്നൊക്ക കിട്ടുന്ന വിത്തകളൊക്കെ വെച്ച്ട്ടന്നെ അമ്മൾ ഒൾറെഡി ക്‌ഷി കൃഷി എയ്യുന്നുണ്ട് അപ്പൊ അവിടുന്നന്നെ എട്ത്തിട്ടാണ് നമ്മള് ഫുഡ് ഇണ്ടാക്കൽ.
അതെ അപ്പൊ നിങ്ങക്ക് അതിന്ന്ങ്ങന വരുമാനമാർഗൊക്ക ആയിട്ടാണോ നിങ്ങൾ ഉപയ്ക്ക് - ഉപയോകിക്കുന്നത് കടയിലോട്ടൊക്കെ വിൽക്കാറുണ്ടോ?
അതെ അതെ എടുത്തുള്ള വീട്ടുകൾക്കും അങ്ങന അങ്ങനെ വരുമാന മാർഗായിട്ട് ഉപയോഗിക്കാറുണ്ട് നമുക്കത്യാവശ്യത്തിനുള്ളത് വയ്തനെന്ന് കിട്ടും. ഉയോഗിക്കറുണ്ട്മുക്ക്ത്വശ്യനുള്ളത് വൈദ്യനിന്ന് കിട്ടും കിട്ട്ന്ന്ണ്ട്.
അതെ പച്ചക്കറികളായാലും ഇനിപ്പോ വീട്ടിലെ ഉപ്പേരിക്കായാലും. അങ്ങനെയുള്ളതിനൊക്കെ അത് ഒരു നല്ല കാര്യണല്ലേ?
ആഹ് അതെ.
ആതെ
പിന്നെ നിങ്ങള് വീട്ടില് തേങ്ങൊക്കെ ഹ് വെളിച്ചെണ്ണ ആട്ടീട്ടാണോ എടുക്കാറ്?
അതെ അതെ നമുക്കിവിടെ ഹ്‌വ് ഏഹ് ഒരുപാ നമുക്കിവിടെ ഒരുപാട് സ്ഥലംണ്ട് അവിടെന്നെ ഒരുപാട് തെങ്ങ് ഉണ്ടായോണ്ട്. നമ്മളെന്നെ തേങ്ങ ആട്ടി ആ ഒരു എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് പൊർത്ത് നിന്നൊക്കെ ആകുമ്പോ. അതിൽ കൊറെ കൊറെ രോഗാണുക്കൊളു ആഹ്.
ഇപ്പോൊ നമുക്ക് വിപണിയില് കിട്ടുന്ന എല്ലാ തരം എണ്ണകളും മായം ചേർത്തിട്ട് മാത്രാണ് കിട്ടുന്നത്. എത്ര നല്ല എണ്ണകളാണെന്ന് പറഞ്ഞിട്ടും കാര്യല്ല അതില് ക്കെ നന്നായിട്ട് അവര് മായം ചേർക്കുന്നുണ്ട്. അതുപോലെ ഹ് നിങ്ങളിപ്പോ എങ്ങനെ വീട്ടില് നിങ്ങളെല്ലാവരും കൂടെ കൂടിട്ട്. അങ്ങനെ ചെയ്യാറാണോ മ എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ ഒന്ന് പറഞ്ഞു തരോ?
എന്തെന്ത്?
ഇപ്പൊ തേങ്ങ ആട്ടുന്നതിന്റെ പ്രൊസീജിയർ ഒന്ന് പറഞ്ഞു തരോ വെളിച്ചെണ്ണയാക്കുന്നതിന്റെ?
അത് നമ്മള് എന്താ തേങ്ങ മുറിച്ച് അയ്ത്തെ വെള്ളും തേങ്ങയും വേറാക്കി വെച്ചിട്ട്. അത് നമ്മള് ഏഹ് ആ സെപ്പറേറ്റ് ആക്കി വെക്കും എന്നിട്ട് നമ്മൾ ഇവിടെ എന്താ ഷോപ്പില് കൊടു ത്തിട്ട് ഓരാണ് ചെയ്യല് നമ്മളന്നെ ഒണക്കി ആട്ടി അങ്ങനെ ആട്ടാൻ വേണ്ടി കൊടുക്കാറാണ്.
ആഹ് നമ്മള് എന്താ ഇങ്ങനെയല്ലേ നമ്മുടെ വാർപ്പിന്റെ മേലേയിട്ടിട്ട് ആട്ടുല്ലേ ചെയ്യേണ്ടത്? വാർപ്പിന്റെ പക്ഷെ നമുക്ക് ഈ മഴക്കാലത്ത് അതൊരു ബുദ്ധിമുട്ടാണ്ല്ലേ. കാരണം മഴയില്ലെങ്കിൽ എ മഴയാണെങ്കിൽ നമുക്കത് ഒണങ്ങി കിട്ടൂലല്ലോ. അപ്പൊ ആ സാധനം കേടു വന്നു പോവില്ലേ അപ്പൊ എന്താ ചെയ്യാറുള്ളത്?
അത് നമ്മളെന്നെ മഴ വരുന്ന ടൈമിൽ നമ്മളത് എടുത്തു വെ ക്കും അത് അതൊരു ഒരു ഒരു അഞ്ചാറ് ദിവസം വെ ച്ചാ മതി വെയിലത്ത് നല്ലൊരു വെയിലാണെങ്കിൽ ഒരു മൂന്നാല് ദിവസം. അതെ നല്ല വൈല് വേണം മൂന്നാല് ദിവസം ചൂടത്ത് അങ്ങനെ വെച്ചിട്ട് അത്ന്നിട്ട് നമ്മളെന്നെ. എന്താ. ചെരട്ടും അതുപോലെ തേങ്ങിം വേറാക്കി വെച്ചിട്ടാണ് നമ്മള് അതാട്ടാൻ വേണ്ടി കൊട്ക്കൽ.
ആഹ് ആഹ് ശെരി ആ അത് അതുപോലെ തന്നെ നമുക്ക് ചെരട്ടക്കും വെല കിട്ടുന്നുണ്ടല്ലോ ലേ.
ആഹ്.
ചെരട്ട നമ്മുടെ ഇവ്ടൊക്കെ ആളുകള് ചോദിച്ചു വരും ചിരട്ട. അത്യാവശ്യം നല്ല സംഖ്യയും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഈ കിലോനൊക്കെയാണ് അതിന്റെ സംഖ്യ പറയുന്നത്.
ആ അതെ അത് നമ്മൾ കൊടുക്കറുണ്ട് ഒരു വരുമാനമാർഗയിട്ട്
അതെ അപ്പൊ തേങ്ങടെ ഒന്നും നമുക്ക് ഒഴിവാക്കേണ്ടി വരുന്നില്ല കാരണം ചെകിരിയാണെങ്കിൽ നമുക്ക് കത്തിക്കാൻ പറ്റും അതുപോലെ ചിരട്ട വിക്കാൻ പറ്റും. തേങ്ങയിൽ നിന്ന് വെളിച്ചെണ്ണയും കിട്ടും അതിന്റെ ഒരു ഭാഗവും നമുക്ക് ഒഴിവാക്കേണ്ടി വരുന്നില്ല. വെള്ള നമുക്ക് കുടിക്കാനും.
അതെ അതെ അതെ
ഓക്കെ അതുപോലെ വേറെ എന്തെങ്കിലും കൃഷികളൊക്കെ വീട്ടിൽ ചെയ്യാറുണ്ടോ?
ആഹ് എങ്ങനെ നാന്. കൃഷി മീൻസ് ഞാനിങ്ങനെ പയറ് അങ്ങനെ ഫയർ വർഗങ്ങളൊക്കെ ചെയ്യാണ് ആ ആ ആ അതെ.
ആഹ
വീട്ടിൽന്ന ഞാൻ ചെയ്യാറുള്ളത്.
അപ്പൊ വിത്തുകളൊക്കെ പഞ്ചായത്ത നിന്ന് വാങ്ങിട്ടോ അതോ കടൽന്ന് വാങ്ങിട്ടോ?
പഞ്ചത്തുന്നും കടയിന്നൊക്കെയിട്ട് നക്ക് സ്കൂളിൽന്നും അങ്ങനെ അങ്ങനെ കിട്ടാറുണ്ട് തൈകളൊക്കെ ആയിട്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറ്.
സ്കൂളിൽ നിന്നൊക്കെ കിട്ടാറുണ്ടല്ലേ,.
അതെ
അതുപോലെ ഇപ്പം ഈ ജൂണ് അഞ്ച് പരിസ്ഥിതി ദിന ആരുന്നല്ലോ? അന്ന് മരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നോ സ്കൂളിനിന്ന്.
അതേ സ്കൂളിൽ നിന്ന് മരങ്ങളൊക്കെ കിട്ടി കുട്ടികളൊക്കെ, ത് വീട്ടന് മുച്ചത്തന്നെ വെച്ച് വളർത്തി അപ്പോൊ കുട്ടികൾക്കൊക്കെ ഒരു പുതിയ സ്കൂളിൽ നിന്നത് കിട്ടുന്ന ഒരു സന്തോഷം കൊണ്ട്. അവരെന്നെ കുഴിച്ചിട്ട് അതെന്നാ അവര് അതെ എന്നും അവരെന്നെ വെള്ളം നനച്ച് അങ്ങനെ അങ്ങനെ പരിപാലിച്ച് കുറച്ച് ദിവസമായിട്ട് അങ്ങനെ നോക്കണ്ട്.
ആഹ് അത് കുട്ടികൾക്കൊ ഒരു ഇൻടറസ്റ്റ്ള്ള കാര്യമാണ് കാരണം അവര് ഒരു മരം കുഴിച്ചിട്ടിട്ട് അത്ണ്ടാവാന്ന് പറയുമ്പം അവർക്കൊരു സന്തോഷമാണല്ലോ.
ആ അതെ അതെ അയൊന്നും നനച്ച് കൂടി കൊടുക്കണം മരംന്ന് പറഞ്ഞാ പെട്ടെന്ന് ഒറ്റയടിക്ക് വാ
അതില്ല നമ്മൾ അത്യാവശ്യം ആ അതെ നല്ല രീതിയിൽ നമ്മൾ അതിനെ പരിപാലിച്ചാൽ തന്നെ അത് വളർ
അതെ അതിന് വേണ്ട വ വളവും വെള്ളവും ഒക്കെ നൽകുമ്പോ തന്നെ അതും വളര
അതെ ഇപ്പൊ നമ്മളായാലും നമുക്ക് വേണ്ട ഭക്ഷണം സാധനങ്ങള് നമ്മ നമ്മളിലേക്ക് എത്തുമ്പോഴല്ലേ നമുക്കും തന്നെ എനർജി ഉണ്ടാവുന്നുള്ളൂ. അങ്ങനെ തന്നെയണല്ലോ ഈ മരങ്ങളായാല ആയാലും അതുപോലെ. ഓ നല്ല ബാക്ക്ഗ്രൗണ്ട് വോയിസ്‌.
ആണോ ആ പറഞ്ഞോളി ഹലോ കേക്കല്ലേ
നിങ്ങളെന്താ ബസ്സിന്റെ അടുത്ത് എവിടെയാണോ?
അല്ല ഞാൻ പൊറത്ത്ങ്ങെ ആ പുറത്ത് ഇങ്ങനെ വന്നതായിരുന്നു പറഞ്ഞോളൂ.
ആ ഓക്കെ അപ്പൊ എന്താ എന്തപ്പൊ പറഞ്ഞു വന്നിട്ടുണ്ടായിന്നേ ആ നമ്മ നമുക്കായാലും നമ്മള് കഴിക്കേണ്ട ഭക്ഷണങ്ങള് കറക്റ്റ് സമയത്ത് കഴിച്ചാലേ നമുക്ക് ഒരു ഊർജ്ജം ണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് മരങ്ങൾക്കും സസ്യങ്ങൾക്കും ഒക്കെ അവയ്ക്ക് വേണ്ട വെള്ളവും വളവും ഒക്കെ കറക്റ്റ് സമയത്ത് കൊടുത്തങ്കിൽ തന്നെ അവർക്ക് വാ അവ ഒരു നല്ല രീതിയിൽ അത് വളർ
അതെ എല്ലതും ജീവനുള്ള ജീവജാലങ്ങൾ തന്നെയാണല്ലോ.
അതെ അതുപോലെ തന്നെ മൃഗങ്ങളായാലും പക്ഷികളായാലും അവർക്കൊക്കെ അവർക്ക് അവർക്ക് കിട്ടേണ്ട സാധനം കിട്ടിയാ തന്നെ അവർക്ക് ആ ഊർജ്ജത്തോടു കൂടെയും ഊർജ്ജ സലമായിട്ട് പറക്കാനായാലും നടക്കാനായാലും ഇര പിടിക്കാനായാലും ഒക്കെ കഴിയുകയുള്ളൂ.
അതെ അതെ അതെ അതെ സെറ്റ് ശരിയന്നെ.
പിന്നെ ഇതുപോലെ എന്തെങ്കിലും വളർത്തുമൃഗങ്ങളോ പക്ഷികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
ആഹ്, കോയിയുണ്ട് കോയി നമ്മള്. ആ കോയി മുട്ടടും അത് നമ്മളും കഴിക്കും അതുപോലെ തന്നെ കോയി നമ്മള് പൊരുത്തിന് വെക്കാന്ന് പറയും. മുട്ട വിരിഞ്ഞ് അതിന്നന്നെ കോഴിൻ്റെ ആ രീതിയിൽ പൊരുത്തിന് അതെ പിന്നെ അതൊരു കോഴിമുട്ട നമ്മളോരു വരുമാനമാർഗായിട്ട് നമ്മൾ പുറത്തേക്കും കൊടുക്കാറുണ്ട്.
അതെ ആ അതാണ് നമുക്ക് വീട്ടിലിരുന്നാലും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഓരോ. തൊഴിലുകളാണതൊക്കെ.
അതെ അതെ അതെ
നമുക്ക് നമ്മടെ കയ്യില് ക്യാഷ് ണ്ടാക്കാൻ പറ്റീട്ട്. കോഴിയെ വളർത്ത, അതുപോലെ ചിലരൊക്കെ ആടിനെ വളർത്ത അങ്ങനത്തെ ഇതൊക്കെ ചെയ്യ ണ്ടല്ലോ ആടിനെ വളർത്തുണുണ്ടോ?
ആടിനെ വളർത്തുന്നുണ്ട്. അതിലൂടെ കിട്ടുന്ന പാലും നമ്മള് അധികം കുഞ്ഞും ആ ആട്ടിൻകുട്ടികൾക്ക് തന്നെ കൊടുക്കാറ് കാരണം അത് കുഞ്ഞുങ്ങളല്ല അവർക് ക്കന്നെ അത്യാവശ്യം വേണം. അപ് അപ്പ പിന്നെ അതിൽ നിന്ന് കുറച്ച് മിച്ചം നമ്മൾ മാത്രം എടുക്കുന്നുണ്ട്ന്നുള്ളൂ.
ആ വിൽക്കാറുണ്ടോ? ആട്ടും പാലിനൊക്കെ നല്ല വെലയാണല്ലോ
പ്പൊ വിൽക്കുന്നില്ല കാരണം ആട്ടിൻകുട്ടികൾ ണ്ടായതോണ്ട്. ഇപ്പം കൊടുക്കുന്നില്ല. അതെ, കുഞ്ഞുങ്ങൾക്കന്നെ ആവശ്യം വരുന്നുണ്ട്.
ആ അതാണ്. അതുപോലെ പശുണ്ടോ പശുനെ വളർ
ഇല്ലി ഇല്ല ഇല്ല പശുവിനെ ഇതുവരെ വളർത്തിയിട്ടില്ല. ഓ, ഭാവിൽ ഇനി വാങ്ങണം ന്നുണ്ട്.
ആഹ്, ഇപ്പൊ പലരും ഇങ്ങനെ ഈ പശുവിനൊക്കെ പോത്തിനെ. പശുവിനെ അതിനെയൊക്കെ കൂടുതലായി വാങ്ങിയിട്ട് വളർത്തി വിൽ ക്കുന്നു. അതിൽ നിന്ന് നല്ല വരുമാന മാർഗ്ഗം ഉണ്ടാക്കുന്നുണ്ട്. വരുമാനം ഉണ്ടാക്കിയിട്ട് നല്ല നിലയിൽ എത്തിപ്പെട് എത്രയോ ആളുകളെ കാണാറുണ്ട്. നമ്മളിപ്പോ യൂട്യൂബിലെന്നെ ഓരോരുത്തരുടെ ആ ഹ് ആ ഇതൊക്കെ ഇൻ്റർവ്യൂസൊക്കെ കാണാറുണ്ടല്ലോ പോത്തിനെ വളർത്തിയിട്ട് ഓരോ ത്തിയവരുടേതൊക്കെ അതൊക്കെ നല്ലൊരു വരുമാന മാർഗം തന്നെയാണ്.
ആണ് പക്ഷെ നമ്മൾ അത്രയും സ്നേഹത്തോടു കൂടി വളർത്തി അത്രയും കാലം കൊണ്ട് നടന്ന് മറ്റൊരാൾക്ക് അതിങ്ങനെ കൊടുക്കുമ്പോ അ നമ്മക്കതൊരു വെഷമന്നെയാണ്. കാരണം നമ്മള് ഏത് ജീവചാലങ്ങളായും നമ്മള് നല്ലപോലെ പെരുമാറിയാല് നമ്മളു വായിട്ട് അത് ഇണങ്ങുവല്ലോ.
അതെ അതെ, അവരെ നമുക്ക് ഇങ്ങട് വിട്ട് കൊടുക്കാന്നു പറയുമ്പോ ക്ക് അത്രയും അത്രയും മനസ്സിന് ബുദ്ധിമുട്ടാണ്. ആഹ് അങ്ങനെ. ഇങ്ങനെഒക്കെ കൊറെയേറെ മൃഗങ്ങളെ വളർത്തുന്ന ആളുകൾ നമ്മുടെ ചുറ്റു ഭാഗത്തുമുണ്ട്. അവരൊക്കെ അതിൽ നിന്ന് കുറെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്ട്ടോ അതായത് പ്പോ. പശുവിനെ വളർത്തുന് വര് പാല് വിറ്റിട്ടായാലും. അതുപോആടിനെ വളർത്തുന്നവരൊക്കെ ആടി ആടിനെ തന്നെ വിറ്റിട്ടും. അതുപോലെ ആട്ടൻകുട്ടികളെ വിറ്റിട്ട്, അതുപോലെ പാല് ആ അങ്ങനെക്കെ കൊട്
കൂടുതൽ വരുമാനമാർഗ്ഗായിട്ട് ഉപയോഗിക്കാം. ഇപ്പം ഇപ്പം ഏ തൊരു മേഖലീക്ക് നോക്കിയാലും ഏതൊരു മേഖലയിലും ഉണ്ട് ഇപ്പോ വരുമാനമാർഗത്തിന് പല പല ഉറവിടങ്ങളും ആയി ട്ട് ഇപ്പൊ ജീവജാലങ്ങളിൽ അങ്ങനെയാണെങ്കിൽ പക്ഷികളില് പക്ഷികളെ കൊടുത്തിട്ടായാ അങ്ങനെ പലതരത്തില് നമുക്ക് കയിയും.
ആഹ്, നമ്മളിപ്പോ പ്രാവിനെ വളർത്തുന്നു അതുപോലെ. ഈ ലവ് ബേർഡ്സ് ന്നൊക്കെ പറഞ്ഞിട്ടുള്ള കിളിയുണ്ടല്ലോ അതിനൊക്കെ വളർത്തിയിട്ട്. കുറെേ ആളുകള് എന്താ വിറ്റ് അത് അതിൽ നിന്ന് കാശി കാശുണ്ടാക്കുന്നവരുണ്ട്.
അതെ അതെ. അതെ അതെ വളരെ ശെ
ഇപ്പൊ അതൊരു തൊഴിലായിട്ട് തന്നെ നമുക്കിപ്പോ പെറ്റ്സ് ന്നാ ശരിട്ടോ.
ആ ഓക്കെ ശരി.